ആഹ് എന്ത്പറഞ്ഞടീ ആഹ് കേക്കാ. കേക്കാവോ? ആഹ് കേക്കാം കേക്കാ. കേക്കാ.
ആ
ഏഹ്
ഏഹ് മഴയൊക്കെ മാറി മൂടി കെട്ടി കടക്കുവ
നീ ഇന്നാള് പിന്നെ നിന്നപ്പോ ഹോസ്റ്റലിൽ നിക്കുവാന്നല്ലേ പറ നാട്ടിൽവന്നോ
പെട്ടെന്ന് ഒരൂസം തീരുമാനം എടു ത്ത് ഞാനിങ്ങ്‌ വന്നു
ആഹ് നീ പറഞ്ഞില്ലെ എന്താണ് ഞാൻ വരത്തില്ലെ ടീ ഇനിയിപയ്
ഞാനങ്ങനെയൊക്കെ വിചാരിച്ചതാ വരുന്നി ല്ല എക്സാം ഇല്ലേ ഇനി എക്സാമു കഴിഞിട്ട് പോവാ ന്നൊക്കെ ഞാൻ വിചാരിച്ചയാ പിന്നെ അവടെ ചൂ ടിന്റെ അവധി വന്നു മെയ് രണ്ടായപ്പഴ്ത്തേക് ഈ പറഞ്ഞ ആരും അവിടെ നിക്കണ്ട എല്ലാരും പൊ
അത് കൊള്ളാം
അങ്ങ് ആരാ വന്നേ
ഉം
പിന്ന മേഡത്തിനോട് പറഞ്ഞപ്പോ എന്തോറഞ്ഞവര്
ഓ ആന്നോ ഉം പിന്നെ നിങ്ങടെ പ്രൊഫസർമാഡം എന്തോ പറയുന്ന് വിളിച്ചോ ഇടക്കൊക്കെ
ഇല്ല ഉം എൻ്റെടുത്ത് വന്നത് ഗൂഗിൾ ഫോം സെറ്റിതിട്ട് പറയാ എ ന്നാ പറഞ്ഞത് ഇനിപ്പോ ഗൂഗിൾ ഫോമ് റെഡി ആയി കഴിഞ്ഞ ഞാൻ വിചാരിച്ച് ഇനി ഞാൻ നൂറു പേരൊന്നും നോക്കുന്നില്ല ഒള്ളത് എടുത്ത് വെച്ച് ഡേ റ്റ അനലൈസീത് പെട്ടെന്ന് സംഭവം ഏഴാം തീ സബ്മിറ്റിയണ്ടേ
പകുതിയോളം ആയല്ലോ അമ്പത്തിരണ്ടൊക്കെ ആയില്ലേ
ടൈപ്പ് ചെയ്യണ്ടേ അതോർത്ത് അതിനേക്കായും ടെൻഷൻ
നമുക്ക് കിട്ടിയ സംഭവങ്ങളെല്ലാം നമ്മള് എ പേപ്പറിൽ എഴുതേം വേണം ടൈപ്പും ചെയ്യണം അല്ലേ
ഒന്ന് മേഡത്തിന്റെ വാട്സആപ്പിലുണ്ട് പിന്നെ ഞാൻ ഇച്ചാന്റെ വാട്സആപ്പിൽ ഞാ അതല്ലാം ഓരോന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുക്ക് നമ്മുടേതായ രീതി മനസ്സിലാവാനേ ഓരോ ഹെഡിങ്ല്ലാം കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ വേറെ സംഭവങ്ങളൊക്കെയാണ് പഷെ ടീച്ചർന്റെടുത്ത് ഇൻട്രൊഡക്ഷൻ ഒന്നും എഴുതണ്ട അമുക്ക് ചാപ്റ്റർ ടു മുതല് തൊടങ്ങാം അതാ എഴുതി പോയേക്കുന്നെ ചാപ്റ്റർ ഒണ് വണ്ണിനകത്തൊള്ളത് ഒബ്ജക്റ്റീവ് അല്ലതേ വേറൊന്നും ഞങ്ങൾ എഴുതിട്ടില്ല അപ്പ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വെയിറ്റീയ്യാം ഉം പിന്നെ എന്തുവാ ഇ ഒന്ന് വാട്സപ്പിലിട്ടേക്കുവാ പിന്നെ നമ്മടെ എന്തോ മയ് എന്തോ നമ്മള് വേഡിൻ്റെ എന്തോ ഒരു ആപ്പ് ഉണ്ടല്ലോ നമുക്ക് കഫേല് കൊണ്ടിട്ട് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ പിന്ന എങ്ങനെ കണ്ട് പറയുന്ന ഒരു ഫോർമാറ്റിൽ അത് ആക്കണ്ടത് അവര് ഏതാണ്ടൊക്കെ പറഞ്ഞേന് ഇല്ല അതിന് കഫ് ഫെ കൊണ്ടു കൊടുക്കാം ടൈപ്പിയ ണെങ്കിഅവര് മണിക്കൂറിന പൈസ ചോയ്ക്കുന്നത് ഇത്ണ്ട് പഅമ അറുപത് പേജിനകത്തി കൂടുതൽ കാണും അതെല്ലാം കൂടെ വര് മണിക്കൂർന്ന് പറയുമ്പോ അതൊണ്ട് അതുകൊണ്ട കോപി പേസ്റ്റ് ചെയ്യ നമ്മക്ക്
പറ്റുന്നകണകൊന്ന് മൊബൈ ആ മൊബൈല് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്യ്
അതാ പറഞ്ഞെ മൊബൈലെ വേഡുന്നറഞ്ഞ ആപ്പുണ്ട് എന്റെറ അടുത്ത് ബി എഡ് ന് പഠിക്കുന്ന വല്ല ജിഷ പറഞ്ഞ് അത് അ അവളും ബി റ്റേ പി ജി കഴിഞ്ഞ്പ്പ ബി എഡ് അവള് കഴിഞ്ഞ് അവറ റിസൾട്ട് വന്നു
അമ്മയ്ൻ്റെ ശബ്ദങ്ങ് കൊറയ്ക്കമ്മ ഭങ്കര ശബ്ദ ഏ ഞാൻ ഇതിനത്ത് ഇരിക്കുവ ഇവിടിരിക്കുവ ആഹ്
അതുകൊണ്ട് ഇനി അന്നേരം നോക്കാന്ന് വിചാരിച്ച്
ഉം ഉം പിന്നെ വൈകുന്നേരത്തേക്ക എന്താ ഉള്ള കറിയൊക്കെ ഉള്ളോ പുതുതായിട്ട് വെല്ലോം വെക്കുന്നോ
അതെ കഞ്ഞിയും പയറും വെക്കാന്ന് വിചാരിക്കുന്നഡീ
ആഹ് ബിഫ് വിളിക്കുവോ ആ ബിൻസിൽ
ന്തി എന്ത
ബിൻസി വിളിക്കുവോന്ന്
ടുന്നടി
ആ.. ചുമ്മാ വന്നോ
ഉം ജ്യോതി ഉണ്ടായിരുന്നോ ജ്യോതി ഇന്നലെയാ കേറിയത് ഞായറാഴ്ച അവള് തിരിച്ചു പോയേ
ആ
ജ്യോതി ഇങ്ങോട്ട് വന്നോണ്ട് ബിൻസി ഇങ്ങോട്ട് വന്ന്. അങ്ങനെ ഇവിടെ രണ്ട് മൂന്ന് ദിവസം അവുളുമാര് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇവിടെ
നല്ല ആയിരുന്നല്ലേ
ആ.. അവിളുമാർ രണ്ടെണ്ണകൂടെ ഇവിടെ ക്യാരംസ്ബോർട് ഉണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ സഹായിക്കും രാത്രി ഞങ്ങള് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണെങ്കി ഉണ്ടാക്കിട്ട് ഞങ്ങൾ എല്ലാംകൂടെ ഫുഡ് കഴിച്ചിട്ട്- ഇച്ചാനും പിന്നെ പണിക്ക്പോവണ്ടോണ്ട് നേരത്തെ കേറികിടക്കും ഇവള്മാര് എനിക്ക് ലാക്കോചന് ചോറു ഉണ്ടോണ്ട് ഞാൻ രാവിലെ എണീക്കു വാണേ ഇവലുമാര് രണ്ടെണ്ണുടി ഉറക്കം
ക്ഷാ
ഞാൻ ഇവിടെ കിടന്ന് രാവിലെ കിടന്ന് കാപ്പി ഉണ്ടാക്കണം കൊടുത്തു വിടണം ചോറും ഉണ്ടാക്കണം ഞാനിവിടെ കിടന്ന് ഓട്ടവാ രാത്രി പിന്നെ പറയും എല്ലാണ്ണം തോരത്തിനും പച്ചക്കറിയും കറി വെക്കാവുള്ളതെല്ലാം അരിഞ്ഞു വയ്ക്കണം മൊത്ത അതണ്ട്
ഹിംമ്
ഞാൻ രോൺ നോക്ക ൻ കാര്യംേ പിന്നെ രണ്ടുപേരും കൂടെ സന്തോഷിക്കിട്ടെ ജോതിക്കും അങ്ങനെ മിണ്ടാനും എടുക്കാനും ഇവിടെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഇച്ചാനും പറഞ്ഞ് അവളുമാരുടിഷ്ടം ഇഷ്ടത്തിന് വിട്ടേക്ക് പിന്നെ ഞങ്ങളെല്ലാം കൂടെ മറ്റേ ലുഡോ കളിച്ച്
എടി അവളുടെ- ഫീസിന്റെ കാര്യക്കെ എന്തോ ആയടി ജ്യോതീടെ
ഇവക്കിനി ആ ഇപ്പ ആണ്ടൊരു ഇപ്പൊ അവര്ക്ക് തൊണ്ണൂറായിരം രൂപയുടെ അങ്ങാണ്ട് ഒരു ലോണിന്റെ കാര്യം ശരിക്കും അവര് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പഴയ ലോൺ അങ്ങ് അടച്ച്തീ തീർത്തിട്ട് പു പുതിയൊരു ലോൺ എടുക്കാന്ന് പറഞ്ഞോണ്ടിരുന്നയാ അങ്ങനെ എന്തുവാ അന്നേരം അയിന്റെ കാര്യം ശരിയാക്കാൻ വേണ്ടിയിരുന്നെ അന്നേരം അവരുടെ എല്ലാം നമ്പറും കൊടുത്തപ്പ അതിനാത്ത്ന്നാ കിട്ടത്തില്ല എല്ലാരും വേറെ ലോൺ എടുത്തിട്ടുണ്ടായോണ്ടേ കിട്ടത്തില്ലന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ എന്റെ അടുത്ത് ചോ ഇപ്പം എൻഞാനൊരു ലോൺ എടുത്തിട്ടുണ്ട് ഇവർ എന്റെ അച്ചടുത്തോ അറുപതിനായിരം രൂപണ്ട് അവർക്ക് കിട്ടിയുള്ളു അങ്ങനെ ഇ അപ്പൊ ഇച്ചാൻ എന്റെടുത്ത് പറഞ്ഞ് നിന്റെ പേര് വെച്ച് എടുക്കാനാന്നെങ്കി ഇല്ല ജ്യോതിയുടെ പേരിലാ എടുക്കുന്നേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞങ്ങക്കിനി വീട് പണി വര വഴിയുടെ കാര്യം ശരിയായൊണ്ട് ഇവരുടെ പൈസ ഇനി വഴി വാങ്ങാൻ പോവാന്നങ്കില്ലേ വീട് പണിക്ക് ലോൺ എടുക്കാൻങ്ങെട് അന്നേരം എന്റെല്ലെതൊക്കെ മാമി വേറെന്തേലും ലോണെടുത്ത് തരാന്ന് പറഞ്ഞു
അത് ശരിയാ
അവക്ക് പിന്നെ ഇപ്പ അറുപതിനായിരം രൂപ കിട്ടിയോണ്ട് അവളതീന്ന് എടുത്തോണ്ട് അവളിപ്പോ ആ ഫീസടക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാശാ
ഉ ഭയങ്കര ശെരിയ ചിലരൊക്കെ പറയുന്നേക്കാടി അയ്യായിരം രൂ പയെങ്ങാണ്ട് എന്തോര് ഫ്രഷ്സ് ഡെ നടത്താനോ ഒരു കൊച്ചിങ്ങനെ പറഞ്ഞ ഞങ്ങടൊര് അപ്പൊ ഞങ്ങടെ അവിടെണ്ടല്ലോ അഞ്ഞൂർറ കൊടുക്കാൻ തന്നെ ഞങ്ങളടിയാര്ന്ന് അഞ്ഞൂറ് പറ്റത്തില്ല മുന്നൂറാക്കണോന്ന് പറഞ്ഞോണ്ട് അങ്ങനുള്ള
ഇവരാ ഫ്രഷേഴ്സിന് ഇവര് സെക്കൻ് ഇയർ ആയോണ്ട് ഇവർഫസ്റ്റ് ഇയേസിന് വരവേൽക്കണം ഇവരങ്ങണ്ടാത് നടത്തിയത് അന്നേര ആ ആ അവരന്നെ ചെയ്യണം അവറ കോളേജ് അയ്യായിരം ഇത്ര കണ്ട് പിരിച്ച് കോളേജുകാർക്ക് കണ്ട് മൂന്ന് ലക്ഷം രൂപ ഉ കിട്ടി എന്നിട്ട് ഫുഡൊന്നും കറക്റ്റ് കിട്ടിയില്ല അവരുടെ എന്തോ സൗണ്ടിന്റെ പ്രശ്നം എങ്ങനെയണ്ട് ഇന്ന ഒരു ലക്ഷം രൂപ അങ്ങണ്ട് അവർക്ക് കൊടുക്കണന്ന പരിപാടി നേരെ ഒരു ലക്ഷം രൂപയോളം കടം കടുക്കുവാ ടീച്ചേഴസ്മാര് കോളേജിൽ നിന്ന് പിരിച്ചെടുത്ത പൈസ ഒന്നിനും ഉപ്പിഇല്ല അവര് അവരെ ടീച്ചർമാരതെടുത്ത്
ഉ പിന്നെ പിള്ളോര് കൊടുക്കണോ
ഇനിയും പിരിവിടണോ എന്നൊക്കെ പറയുന്നത് കേട്ട് അവള് പറ ഞാൻ പറഞ്ഞപ്പ ടീച്ചർമാർ അവര് എടുത്ത കാശ് ഇപ്പ ആർക്കും ഒന്നും അറിയത്തില്ല അവരിട്ടൊന്നും തന്നതൂല്ല ഒന്നും നടത്തിയതും ഇല്ല
ഭയങ്കര ഇതാന്നല്ലൂടി അവിടെ അപ്പം കാശ് മുക്കല അല്ല
കാശ് മുക്ക് പിന്നെ
ഞങ്ങളുടെ കോളേജ് ഗ്രാജുവേഷ പോലും നടത്തത്തുന്നല്ല അതായത് ലാസ്റ്റ് പ്രോഗ്രാം നമ്മള് മറ്റല്ല കോട്ടും തൊ പ്പ് കിട്ടിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ തരുന്നേ അതുപോലും നടത്തത്തില്ലടി ഞങ്ങളടെ കോളേജില് എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ സ് സീനിയേഴ്സ് അങ്ങോട്ട് ചെന്ന് പറഞ്ഞ് ഞങ്ങക്ക് ഗ്രാജുവേഷൻ നടത്തേ പറ്റൂ കാരണം ഒരു ഇതല്ലേ എന്നത്തേക്ക എന്ന ഇറ്റത്തെക്കാല ആ ഒരു ഫോട്ടോ കാണുമ്പോ ഒരു സന്തോഷല്ലേ അങ്ങോട്ട എന്ന് പറഞ്ഞ് അവര് പിരിവിട്ട് പിന്നെ ഗ്രാജുവേഷൻ നടത്തിയത് ഞങ്ങൾക്കും ചിലപ്പോ നടത്തും
ഉം
നല്ലാന്നല്ലോ രസ ഫോട്ടോ ഒക്കെ എടുക്കാം
ഞങ്ങക്കും ഉണ്ട് ഇനി എനിക്ക് മറ്റേ ഗ്രാന്റിന്റെ പൈസ മൊത്തം അടച്ചു തീർക്കണം ഇരുപതിനായിരം രൂപയ്ക്ക ആകത്തണ്ട് അത് അടച്ചു തീർത്താലേ എനിക്ക് ഗ്രാജുവേഷൻ ഒക്കെ പോകാൻ പറ്റു
നിങ്ങക്ക് എവിടാ ചെടി
ഞങ്ങൾക്ക് കൊല്ല അസാം മൈതാനം
വലിയ രീതി നടത്തുവോ
അവിടെ ഒരു കൺവെൻഷൻ സെന്റർ എങ്ങാണ്ട് ഉണ്ടല്ലോ
അറിയത്തില്ല
ആഹ് അവിടെ ഒരു കൺവൻഷൻ എന്തോ വലിയ എന്തോ ഓഡിറ്റോറിയം ഉണ്ട് അവിടെങ്ങാണ്ട് വെച്ച ഇപ്പൊ ഒരു ഡ്രസൊക്കെ എങ്ങനെയ രിക്കേണ്ടത് എങ്ങനാ ഒരുങ്ങേണ്ട എന്നൊക്കെ അവര് പറയും
ഉം ആ കോട്ടൊക്കെ വമ്പള് വാടകക്കെങ്ങാണ്ട് എടുക്കുന്നയാ
മ്മ് ആഹ് എനിക്കറിയാൻ വയ്യ എന്തൊക്കെയന്ന് അതായിരിക്കും അതെനിക്കറിയി കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കിതുവരെയായില്ല പക്ഷെ ഇങ്ങനെ ഗ്രൂപ്പിൽന്നൊ ദിവസം കഴി ഞങ്ങളുടെ സീനിയേഴ്സിന്റെ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് പ്രത്യേകം എന്തോ ഇതിന്റെ വസ്ത്രധാരണം എങ്ങനെയ ആക്കൊണ്ട് അപ്പോ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യുമ്പോ മാത്രമേ അറിയാൻ പറ്റത്തുള്ളന്ന് അപ്പൊ നമ്മള് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ അ ഇനി വര അന്നേരം അറിയനി വാ ആകെ കൊടുക്കണോത അവര് തരുവാനോന്നൊക്കെ
ഉം എന്തായാലും ആകട്ടടീ അങ്ങനെ ഒരു ഫോട്ടോ എന്തായാലും നല്ലതല്ലേ
അത് സത്യമാ അതൊക്കെ ഒരു സന്തോഷ ഞാനൊക്കെ അന്നേരം വേണം നല്ല ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാൻ
അതെ എനിക്ക് അന്നൊരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റ
എനിക്ക പി ജി ഒക്കെ ജയിച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് ഒക്കെ ആയിട്ട് ജയിച്ചു കഴിഞ്ഞാ പിന്നെ പിള്ളേർ വരും അതിന്റെ കൂടെ നെറ്റും കൂടെ ഞാൻ പാസ്സാക്കി കഴഞ്ഞ നി രശപ്പെട്ടു
ആടോളി
എംപ്ലോയ്മെന്റ് ഇപ്പൊ വിളിക്കുന്ന്ണ്ടടീ അസിസ്റ്റന്റ് പ്രൊഫസറിനെ കൊമേഴ്സിനൊക്കെ ഞാ എംപ്ലോയ്മെന്റ് ഗ്രൂപ്പ പ്പിലുണ്ടേട്ടോ അതിനൊന്ന് ശരിക്കും വിളിക്കുന്നുണ്ട് നിങ്ങള് നേഴ്സിങ്ങിന്റെയൊക്കെ വിളിക്കുന്നുണ്ട്
ആണൊ
ഉം
എടി എനിക്കൊന്ന്യ്യണ്ടല്ലോ ഞാ എംപ്ലോയ്മൻ്റ് പുത്ക്കി ഇട്ടേല്ല ഒരു പ്രാശ കൊണ്ട പോയി ചെയ്തിട്ടുണ്ട്
ഇയ്യൊ ഞാൻ നിന്റെ എട്ത്ത് പറഞ്ഞിലെ ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ്. കഴിഞ്ഞ മാസ വായിരുന്ന്
ന്തു ചെയ്യാനാ
ഇനി കുഴപ്പ ഇല്ല. ഇനി എപ്പഴെങ്കിലു ഒക്കെ വിളിക്കോടി ഇതു പോലെ പക്ഷെ
എടക്കീ സ്ക്രീൻ ഒന്നും നോക്കിക്കേ
ആഹ് ശരിയെടി
ആഹ ശരി